ന്നയ് ആണാണ്ട അപ്പൊ ഇനി ഇല്ല്യന്ന് വിചാരിച്ച അടിചോക്കിയതാ
ആഹ ആഹ ആ അഞ്ചെണ്ണക്കെ വരൊക്കെ ചെയ്യാന്നാ പറഞ്ഞേയ്
ആ രണ്ടെണ്ണം സീറോ ആയിട്ടാണ്.
ആഹ് ആ അത്കഴിഞ്ഞേഷം അവിടെ രേഖപ്പെടുത്തും.
അതെ ആ അപ്പത് കൂട്ടൂല കണക്കിപ്പെടുത്തൂല.
അയിഞ്ഞി എന്താ അറിയിലട്ടോ?
ഉം ഉും
ആഹ
എതലും വിശദായിട്ട് പറയണ്ട.
ആഹ് അയിക്കോട്ടെ പിന്നെ ങ്ങക്ക്പ്പെന്താണ് മ് എന്തേ എന്താ ഒഴിവ് സമയായിട്ട് നമക്ക് അനക്ക് ഇണ്ടാവൂലല്ലേ
ഏയ് അമ്മള് ഒയിവ് ഇണ്ടാക്ക പിന്നെ ഉള്ള പണിയുടെ ഇടേക്കൂടെ ആഹ് ഞാ ആഹ് ഫ്രീ ആയിട്ട് ഇ ക്കോന്നയിച്ചാ ഇരിക്കൂല ഈ പണിയുടെ ഇടയിക്കൂടെ ഞാൻ ഫോണ് ടുക്കും അതൊണ്ട് പണികളും നേരം വഴുകും പിന്നെ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കാന്ന് വിചാരിച്ച അപ്പോഴും എന്തെങ്കിലുംക്കെ ഇണ്ടാവും അപ്പൊ പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നോക്കു കൂല അതിന്റെ ഇടയിൽക്കൂടെ എന്താ ചെയ്യാൻ പറ്റിയ
ആഹ് ആഹ് ഞാനൊക്കെ എന്താ ചെയ്യലൂന്ന രാവിലെ തട്ടിപ്പടിച്ചു പണിടുക്കും ഏഹ് ചോ ചായടെ കഴഞ്ഞന്റെ അടുത്ത തന്നെ വേ പണിയക്കാട് കഴിഞ്ഞ് ചോറും കറിയൊന്നും വല്ലാതന്നും നോക്കലില്ല അടിച്ചെരലും തുടക്കലും അങ്ങനൊക്കെ കഴിച്ച് പത്തുപതിനൊന്നു ണിആകുമ്പത്തെന് പണി ഉച്ച കഴിഞ്ഞു. പിന്നെ ഞമ്മുക്ക് ഉച്ചൻ്റെ നേരം ഉം ഉം ഫുള്ള് ഫ്രീയല്ലേ.
ആഹ് ആഹ്
അപ്പം കൊറയൊക്കെ നേരം ഇങ്ങനെ മൊബേൽമേലായിക്ക ഇങ്ങനെ പോകും
ചോറും ചോ ആവശ്യല്ലേ ചോറ്ങ്ങനെ
ചോറിന് വലിയാവശ്യം ഇല്ല ഇതന്നെ ഞമ്മള് സ്വന്തം വുമ്പോ എങ്ങനൊയാലും ഉണ്ടാവും രാവിലെ ഉണ്ടാക്കിച്ചേൻ്റെ ഭാക്കി ക്കേ ആഹ് എങ്ങനെ നമ്മള് കണ ഇണ്ടാ ഇണ്ടാക്കിയാലോ അത് ബാക്കി ഉണ്ടാവുല്ലോ ആ അതൊക്കെണ്ട് ഒപ്പിച്ച് പോവും
അപ്പൊ ഇങ്ങെളന്നെ ഉച്ചയ്ക്ക്ണ്ടാവുള്ളൂ
ആഹ് ഉച്ചയ്ക്ക് ഞാനൊറ്റക്കെ ഉണ്ടാവുള്ളൂ. എല്ലാരും
ആഹ് ആഹ് ആഹ്
അപ്പ പിന്നെ ചോറുമ്മക്ക് വല്ലാതെ ശ്രദ്ധിക്കലില്ല. അപ്പ വൈകുന്നേരല്ലരും വരാനാവപോത്തനൊക്കെ ചോറ് നോക്കു.
അത് ശരി ആഹ് ആഹ്
ബാക്കിയുള്ള പണിയൊക്കെ ഇങ്ങനെടുക്കും പിന്നെ പിന്നെ അതന്നെ ഉം അടി മെഷീൻ അടിക്കല്ണ്ട്
ആഹ് അടിക്കോ
ആഹ് അടിക്കോന്ന് ചോയിച്ചാ പോ പൊറത്തുന്ന് കൊണ്ടിരുന്നന്നു അടിക്കോന്നുല്ല. നമ്മളെ വീട്ടിത്തത് ആ ഞമ്മക്ക് ആാവശ്യള്ളതൊക്കെ ഇങ്ങനെ ആഹ് അടിക്കും ആഹ് ഞങ്ങനെന്ന് പറഞ്ഞാൽ ഞാനി യൂണി
ടിക്കോ
യൂണിഫോമൊക്കെ. ആഹ് കുട്ടികളെ സ്കൂളത്തെ യൂണിഫോം ഉണ്ടാവൂല്ലേ. ആഹ് വെട്ടി തുണിയടുക്കു ഇന്റെ കുട്ടികൾക്ക് മാത്രം അടി പള്ളും പൊറത്തുകൊന്നും അടിച്ച് കൊടുക്കൂല. ഉം പിന്നെ അങ്ങ അത് ഞമ്മക്ക് ഇനി ഇപ്പോ എന്തെകിലുയൊക്കെ ആയി കഴിഞ്ഞാലേ അതൊക്കെ ഒരു പേടി എന്റെ കുട്ടികളെ സ്കൂൾക്കുള്ളൊക്കെ ഞാൻ തന്നെ അടിക്കല്ലേ. പിന്നെ ആദ്യം ഞാൻ ന്റെ ആ ആൺകുട്ടി കുട്ട്യാള് ചെറുതായിനന്ന് ഓല് സ്കൂൾക്ക് പോണന്ന് ഓലെ ഓലെ പാൻ്റും ഷർട്ടൊക്കെ ഞാനന്നെന് അടിക്കല് പിന്നെ ഇപ്പൊ പിന്നെ അയമ്മക്ക് നോ തായി ഇപ്പൊ ഷർട്ടും പാന്റു ഒക്കെ മറന്നു പോയി പിന്നെ ചെറുതായി പിന്നെ ആണേ കുറച്ച് വലുതായി കഴിഞ്ഞാല് പിന്നെ പോലെ ഞമ്മള ആൺകുട്ടികൾക്ക്ന്ന് പറഞ്ഞാ കുറഞ്ഞ തെറ്റ് ണ്ടായാ മതിയ എല്ലോ നേരേ ഷർട്ട് ട്ടുമ്മലൊക്കെ ആഹ് ഓൽക്ക് പെട്ടന്ന് ഓൽല്ത് വേംമനസ്സിലാൻ കഴിയും പക്ഷെ പെൺകുട്ടികളേന് അത്ര ഇത്ണ്ടാവൂല പിന്നെ
ഞാനും പഠിക്കും അടിക്കുകൊക്കെ ചെയ്തിരുന്നു പിന്നെ എന്താണ് ഇപ്പോഴും ചുരിദറൊക്കെ ഇങ്ങനെ നമ്മുക്ക് നമുക്ക് വേണ്ടത് അടിക്കണേ അടുക്കൊക്കെ ചെയ്യ പക്ഷേ പ്പം സമയം ഇല്യ
സമയില്ല
നിക്കലില്ല സമയ ല്യ
ആഹ് പിന്നെ അങ്ങനെ നമ്മളെ മേക്സി ക്കെ ഇവിടെ അടുത്ത്പ്പൊ രണ്ട് മൂന്ന് പെരേന്നൊക്കെ മാക്സിയൊക്കെ മേലടിക്കും കള്ളൊക്കെ കൊണ്ട്റും പിന്നാള് ആ ഷെയ്പാക്കാന് അങ്ങനെയൊക്കെ ഷേയ്യ്പ്പാക്കി കൊട്ക്കും.
ആ ശരിയാ
ആഹഅഹ അങ്ങനെയ്മക്ക് പോ ഉച്ചന്റെ നേരം ഒയിവ്ണ്ടാവുമ്പോ അങ്ങനെ എന്തെലൊക്കെ ആയി്ട്ട് പണില്ണ്ടാവും
ആഹ ന്തൊലൊക്കെ ചെയ്യാണ്ടെങ്കി പിന്നെ
പിന്നെ രണ്ട് പ്രാവിനെ കൊട്ന്നിട്ടണ് ൻ്റെ മകന്.
ആഹ് ആ അപ്പൊ അയിന് നോക്കണ്ടിരൂല്ലേ?
ആഹ് അയിന് തിന്നാൻ കൊടുക്കലും, അതിന് വെള്ളം കൊടുക്കലും, ഇടക്കിടക്ക് വേഡ്ച്ചു ഓന് മെച്ചി അയിനെതേം തിന്നാൻ കൊടുത്തോ ങ്ങള് നോക്കേല്ലേ ച്ചു ങ്ങണ്ട് ഒല്ബഡേല്ല്യല്ലോ, ഒല്ബഡെ കൊട്ന്നിട്ട് ഒല് പോയില്ലേ അക്കെയമക്ക് എനിക്കുള്ള പണിയാണ് അതിന് തിന്നാൻ കൊടുക്കലും അതിന് വെള്ളം കൊടുക്കലും അതിനെ പിന്നെ അതാണേ കൂട് തുറന്ന് കൊടുക്കാനും നമ്മള് തുറക്കുമ്പോത്തന്നെ പാറി വരും അത്
ആ അവിടെ ഓരോന്ന് വാങ്ങിടും അതിന്റെ മുന്നിൽ ലവ്ബേർഡ്സ്‌ ലവ്ബേർഡ്സിനെ മാങ്ങിയിട്ട് കാണ്ട് ആ രണ്ടെണ്ണം വാങ്ങിണ്ട് അവന് അത് പിന്നെ വിരിഞ്ഞ് ആഹ് ഞമ്മൾ തന്നെ നോക്കണം ആഹ് അഞ്ചാറണ്ണോക്കെ ഉണ്ടായി ഇനിക്ക് വിരിഞ്ഞിണ്ടായി കുട്ടികളൊക്കെ ഉണ്ടായി പിന്നെ അവസാനം ഉം ഒക്കെ ചാവല് തൊടങ്ങി
ആഹ് ആഹ്
അതിന് പിന്നായിട്ട് എക്ക് തിന്നാൻ കൊടുക്കാനും പിന്നെ ഈ തുളസീന്റെലൊക്കെ കിട്ടണം ലവ്ബേർഡ്സിന് ഇത്ങ്ങളെ മറ്റേ തേനാ തേന് ലവ്ബേർഡ്സിന് തുളസിന്റെലയൊക്കെ അല്ലേ അവര് തിന്നോളും അങ്ങന ആദ്യം കൊടുത്തു പിന്നെ എപ്പോഴൊന്നും കിട്ടാണ്ടാവില്ലല്ലൊ തുളസി ഇല്ലല്ലോ അതോടെയള്ളത് തെരഞ്ഞ് നടക്കേണ്ടേ നമ്മള്
ആഹ്
അത് പിന്നെ അയിനെ ഒഴിവാക്കി പിന്നെപ്പ ആഹ് പിന്നെ ഒഴിവാക്കി പിന്നെ അത് കഴിഞ്ഞേന് ശേഷം അവന് മീന് മ്മേ ക്കായി മീൻ കൊടുന്ന് വളർത്തി
സമയം ഉണ്ടെങ്കി രസാണ്
ആഹ് മീനൊക്കെ നല്ല രസ നമ്മുക്ക് ഒയി‌വുള്ള നേരൊക്കെ പോയി കാണാനൊക്കെ രസാണ് അത് ഉം അത് ഓന് തന്നെ കല്ലൊക്കെ കൊടുന്ന് ഓന് പടുത്തുണ്ടാക്കി സിമെന്റൊക്കെ തേച്ച് ഓൻ ഉണ്ടാക്കി വാർപ്പിന്റെ മുകളിലാണ് ഒക്കെ ഉണ്ടാക്കണത്
ആഹ് ആഹ്
എന്നിട്ട് വെള്ളൊക്കെ നിർത്തി പീസൊക്കെ വെച്ച്ക്കാണ്ട് വെള്ളൊക്കെ നിർ ത്തി മീന കൊണ്ടന്ന ആഹ് ആഹ് ആദ്യ മീൻന മറ്റേ ഞട്ടറില്ലേ ഒരു പെരന്ന സൈസ് മീനുണ്ടല്ലോ അയിനെ കൊടുന്നിട്ട് അതൊരു പത്ത് നാല് വേണൊക്കെ കൊടുന്നിട്ട് എന്നിട്ട് അത് കൊറേക്കെ ചത്ത് പോവും പിന്നെ കൊറേക്കെ ബാക്കി
അത്രയും വലുതൊക്കെ അവന് ഇണ്ടാക്കിയോ
ആഹ് കുറച്ചൊക്കെ വലുതായേന്റെ ശേഷം ഞമ്മള് അത് ഓനെ വന്ന് കുർത്തിയൊക്കെ പൊരിച്ച്
മോന്ക്ക് എത്രായി
മോന്ക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പ ഡിഗ്രി ഫസ്റ്റ് ഇയറ
ആഹ് ആഹ്
ആഹ് എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞേന്റെ ശേഷം ആ മീൻ കഴിഞ്ഞേന്റെ ശേഷം ഇനി ഞാൻ ഉണ്ടാക്കണില്ല മതി നി ന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നീന് പിന്ന പിന്നെത്ത പ്രാവശ്യം വന്നപ്പുണ്ട് ഇപ്പ മറ്റേ സിലോപ്പില്ലേ അയിനെ
ആഹ്
അത് കുറെ ആ അതും കുറേ വാങ്ങി അതിന് കുറേ മീന്റെ തീറ്റീയും വെള്ളുവായിറ്റ് അതുണ്ടാകുമ്പോൾ കുട്ടി വന്ന് കഴിഞ്ഞാലും പോവൂല ഓല് ഓല ഈ തൊഴിലുവായിട്ട് ഇവിടെ നിക്കും. അങ്ങനെ പൊറത്ത് ഇറങ്ങി ഒന്നും പോവില്ല. മൊബൈലിമന്നും കൊറേ
ആഹ്‌ അത് ശരിയാ എന്തേലുമൊക്കെ പണി എടുക്കുമ്പോ
കൊറേ നിർബ ത്തിക്ക പോയി. രണ്ടു മൂന്ന് മാസക്ക സിലോപിയ ആയിട്ട് പോയിനി അത് വലുതായി കുറച്ചൊക്കെ വലുതായേന് ശേഷം അതിനെ പൊരിച്ച്. അത് ഒഴിവാക്കി. ഉം അതും ഒഴിവാക്കി ഇപ്പൊ മീനൊക്കെ ഒഴി ഴിവാക്കിയാണ്ട് ഇപ്പൊ കൊടന്ന പ്രാവിനെ രണ്ട് പ്രാവിനെ കൊടുന്നിട്ട് ഇപ്പൊ പിന്നെ മുട്ടൊക്കെ ഇട്ട് വിരിഞ്ഞ് ഇപ്പൊ ഓരു കുട്ടി ഇണ്ടായിന്
അതെ ആഹ് ആഹ് കൂടൊക്കെ അപ്പോഴും അവൻ തന്നെ ഉണ്ടാക്കി.
കൂടൊക്കെ ഓനെ ന്നെ ഉണ്ടാക്കും.
ഉം അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് നല്ലതാണ്. അല്ലെങ്കിൽ മക്കളൊക്കെ ഇപ്പൊ ഈ ഫോണിൽ ഇതെവനെക്കാളും നല്ലത് അങ്ങനത്തൊക്കെ ഓരോന്ന് പണി എടുത്താല് കുറേ സമയം അങ്ങനെ പോകും.
പഠിച്ചുണ ആയിമ്മക്ക് ഇള്ള സ്വകാലൊന്നും ഇല്ല കുട്ടിക്ക് ഇങ്ങനത്തൊക്കെ ഓരോ ഇതാണ്. അപ്പൊ എത്ത പറഞ്ഞത് ഞാൻ ഇപ്പൊ ഇതിനൊന്നും പഠിച്ചാനൊന്നും പോയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഒക്കെ ആണെങ്കില് ഞാന് മറ്റേ മുട്ട വിരിയിച്ണേ മീഷീൻ ഇല്ലെ
ആഹ്
ആ മീഷീൻ ഇങ്ങട്ട് വാങ്ങിച്ച് ഞാൻ കുറച്ചു മുട്ട മുട്ട ങ്ങട്ട് വാങ്ങിട്ട് കോഴി കച്ചവടം തുടങ്ങും ഞാന് എന്ന് പറയും ഇന്നോട് പഠിച്ചനെമ്മക്കുള്ള സ്വകാലൊന്നും ഇല്ല ഓന് ഇപ്പ ഇവിടെ അതിന് ഇപ്പൊന്നും വെച്ച ഇവിടുന്നങ്ങാട്ട് പോയിട്ടേ അപ്പൊ ഓൻ പറയാ ആയിനും മാണ്ടി വല്യോൻ അങ്ങനെയല്ല. വല്യന് പഠിച്ചണെമക്കുള്ള സ്വകാല. ഓന് ഇങ്ങനത്തെ ഇതിന്മേക് ഒന്നും ഓനെ ഓ ആഹ് പക്ഷെ വല്യോന്റെ അത്ര ഇഷ്ടം ചെറിയൊന് ഇല്ല. വല്യോന് പിന്നെ ഓന്റെ ഇഷ്ടം ഇഷ്ടത്തിനെന്നെ പോയതാണ്. ചെറിയൊന് പിന്നെ ഞാൻ വല്യോനെ കൊണ്ടയാക്കിയപ്പോ അങ്ങനെ ഞാന് ഇപ്പം ഇന്നേ കൊണ്ടോയാക്കി ഓനെ ഇങ്ങൾ കൊണ്ടോയാക്കിയില്ല എന്നൊക്കെ അവസാനത്തില് തോന്നണ്ട വിചാരിച്ചക്കാണ്ട് കൊണ്ടയാക്കി. പക്ഷെ ഓന് ആദ്യം ചെറിയൊൻ ആദ്യം വല്യാ ഇഷ്ടൊന്നും ഇല്യനി പോണേന് ഞാൻ പോവൂല പോവൂല പോവൂല ഇങ്ങനെ പറഞ്ഞിനി. പിന്നെ ഞാൻ അത് ഇത് ഇങ്ങനെ പറഞ്ഞു പോയി ഇപ്പൊ ഇപ്പളും ഇവിടെ വന്നാ ഇന്നാലും ഓൻ വല്യയൊരു പോണത് ഇല്ല. അപ്പൊ ഞാൻ പറയും ന്നാ ഇജ്ജ് പോണ്ട ഇവിടെ എവിടെങ്കിലും പോയി പറഞ്ഞപ്പോ ഞാൻ ഏതായാലും പോയില്ലേഇഞ്ഞിപ്പോ ഞാൻ ഇതന്നെ പൂർത്തിയാക്കട്ടെ
ആ ആ ഇനിയിപ്പോ ഡിഗ്രി കൂടി അവിടെ തന്നെ
ആ ഞാൻ മൊല്യരായി നടക്കൊന്നും ഇല്ല.
നടക്കൂല. ആഹ പഠിപ്പ് അത് പഠിക്ക
ആഹ് പഠിക്കാൻ ഞാൻ
ആ മൊല്യർ ഇഞ് ആയില്ലെങ്കിലും ഓല്ക്ക് വിവരം ഉണ്ടാവുമല്ലോ
അതെ അവിടുന്ന് ഇറങ്ങാഞ്ഞ രണ്ട് വർഷം കൂടിയള്ളു ഓനിക്ക് രണ്ട് വർഷം കൂടി ആയാൽ അവിടെത്തത് കഴിഞ്ഞ് മറ്റൊന് വലിയൊന്ക്ക് ഒന് ഇപ്പൊ അവസാനത്തെ ആ പതിനൊന്നാമത്തെ വർഷമാണ് ഇപ്പോ ഓന് വല്യോന്. പക്ഷെ ഒരു വർഷം ഒന് ഇഞ് ഒരു വർഷം കൂടിയാണ് അവിടെ ഉണ്ടാക. പക്ഷെ ഓന്ക്ക് കിട്ടിയത് നാല് വർഷത്തിനാണ്.
ആഹ്
നമ്മള് അവിടുത്തത് കഴിഞ്ഞിക്കാണ്ട് ഇപ്പോ തഹസീലാണ് താഹസീൽ സാധാരണ രണ്ട് വർഷമാണ് എല്ലോടത്തും കൊടുക്കല്
ആഹ
അപ്പം ഓലോട് പറഞ്ഞ നമ്മള് ഖറആൻൊ ഒരു ആയത്ത് പഠിക്കണ ഒരു കോഴസും കൂടി ഉണ്ട് റിസർ. സന്റർഞ്ഞിട്ട
ആഹ
അപ്പൊ അതും കൂടി കൂട്ടിക്കാണ്ടാനോ വല്യോന് എടുത്തത് അപ്പൊ ഞാനിപ്പോ ഏതാലും പോയില്ലേ അപ്പൊഞാ അവിടുന്ന് കിട്ടണ്ട ഒക്കെ കിട്ടിട്ട് അപ്പ ഞാൻ പോരുന്നത് പറഞ്ഞു ആ ഓനായ്മക്കാണ് താല്പര്യം അപ്പൊ പിന്നെ ഓ എല്ലാരും പറഞ്ഞ അങ്ങനെ ഓനാണെങ്കില് അങ്ങനെ ഓന്റെ താല്പര്യം അനുസരിച്ച് നിന്നോട്ട് അടന പട്ടു ഞങ്ങള്ൾ പറഞ്ഞനി രണ്ട്കൊല്ലം കഴിഞ്ഞാ പിന്നെ നമ്മുക്ക് എവിടെ മദ്രസോ പള്ളിയൊക്കെ ആയിട്ട് കേയറല്ലോ അതെ നമക്ക് ആ വയസ്സും കൂടി വരിയല്ലേ
ഉം
ഇപ്പം മറ്റേ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞഞ് ഓന്ക്ക്
ഉം.
ആ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പ ഓന് പറഞ്ഞ പറഞ്ഞത് ഇതാണ് ഞാാന എതായാലും ഇവിടുന്ന് പോയി ഇനിയിപ്പ അവിടുന്ന് കിട്ടണൊക്കെ മാങ്ങിയിട്ട തന്നെ ഞാൻ. ള്ള അാതെഞാന് പോലി പുസ്തകന്മാര് പറഞ്ഞ എങ്ങനെ അതേപോലെ ഞാൻ. ന വർത്തി അപ്പ ന വർുമ്പോ.
ആഹ അപ്പൊ അപ്പൊ പിന്നെവനക്ക് ഒറ്റക്ക ആവൂല. ഇവ ഉം ഞാനിപ്പോ അതാ മറ്റെല്ലപ്പ ഈവറ ചൂടി കഴി ന്ന്ഞ്ഞ്ര ഒരു ഒറ്റക്കാവുമ്പോഴേക്കാരും പോവാൻ മടി
ആഹ അങ്ങനെല്ല ഒറ്റക്കകൊന്നില്ല പക്ഷെ രണ്ടാളും ഒരു രണ്ടാളും ഇറ ലും ആണെങ്കിൽ ഒപ്പ തന്നെ ആയിരിക്കും രണ്ടാമത്തോന് പറഞ്ഞത് എന്നന്നോട്. നാല വർംൽക്കാൻ പറഞ്ഞാ ഞാ നിക്കൊന്നില്ല ഞും രണ്ട വർഷംെ എടുക്കുള്ളൂ ഞാൻ. നാലർ. പിന്നെ ഒന്ന ഞാൻ എടുക്കൂല ഒക്കെ പറഞ്ഞത് പിന്നെ നാല് വർഷം എന്ന് പറഞ്ഞാല് രണ്ട വർഷം അടെ കഴിഞ്ഞ മൂന്നാമത്തെ പത്ത വർഷം അവിടെ തന്നെലി ജോലി കൊടുക്കും
ആ
അവിത്തെ ആ അവിടെ ജോലി കൊടുക്കമ നല്ല ശമ്പളംൊന്നും ഉണ്ടാവില്ല കുറഞ്ഞ സമ്പള ത്തിനൊക്കെ ഒരു ജോലി കൊടുക്കയും ചെയ്യും നമുക്ക് പഠിക്കയും ചെയ്യാം അങ്ങനെയാണ് പിന്നെ ആ പിന്നെപ്പം രണ്ട വർഷം കൂടയും കഴിഞ്ഞാ പോരാനും ആയില്ലേ
ആഹ
പിന്നെ ഇപ്പ തന്നെ അവ പള്ളി ഇതിലൊക്കെ പോവണ്ട്ട്ടോ പിന്നെ ഇങ്ങനെ പ്ലസ്. ുവിന്റെ ട്യൂഷൻ ക്ലാസ് എടുക്കാനും അതിനൊക്കെ പോകണ്ട് ഇപ്പം. ആ വല്ിയ ആ മൂത്താള് അത് ഇപ്പൊ വ്യാഴാഴ്ച. എല്ലാ്യാ ആഴ്ചയിലും വരുമന വ്യാഴ്ച വന്ന് ശനിയാഴ്ച രാവിലെ പോവലാണ്. ഇപ്പം വ്യാഴാഴ്ച്ച വന്നാല് വ്യാഴ്ച വന്ന് മരിബാങ്ക് ആ മരിവിന്റെ. മുന്നായിട്ട ഇവിടുന്ന് പോകും ട്യൂഷൻ. പിന്നെ വെള്ളിയാഴ്ച വേഗം. അല്ലല്ല കോട്ട കോട്ടക്കലാഭാത്ത കിട്ടിയത് ആഹ അവിടെ പോയിട്ട് എന്താ പ്ലസ് ടുവിന്റെ കൊമേഴ്സോ അതോ കുട്ടിക ഇങ്ങനെ ദർസ് പഠിക്കണ ണ്ടാവല്ലോ അവൾക്ക് ട്യൂഷൻ എടുക്കാൻ പോവണ്ടേ ആ എന്നാ ശരി
ശരി